ഓ എന്തോ സുഖാണ് കൊറെ കണ്ടിട്ട്
എന്താ എവിട ഒരു വിവരുല്ലല്ലോ നമ്മള് കൊറച്ച് തെരക്കിലെക്കെ ആയിട്ട്
അആ
ആ വേറെന്തൊക്കെ ആ കൊറച്ച് എഴുതാനൊക്കെ ഒണ്ടാർന്നു
ആ ആ അത് ആഹ അത് വേറെ എന്തോ അസുഖാണേ ഞാനിങ്ങനെ പിന്നെ എങ്ങനെ ആ ചോറ് കഴിച്ച്
ആ ആ
ഉം എന്താ രാത്രി ഫുഡ്
രാത്രി സാദാ മീൻകറി ചോറ് ഉം ആ ഉച്ചക്ക് നെയ്ച്ചോറും ബീഫും ആണ്
ആ അപ്പ രാത്രിയും രാത്രീം പകലും തമ്മി വ്യത്യാസംമുണ്ട്
ആ ഉണ്ട് ഉണ്ട് അ അച്ചാറ് അജകജാന്ന്ദ്രാണ് ഏ ജാവും പകല് നല്ല വ്യത്യാസംണ്ടാവൂല്ലെ
അതെ അതെ എല്ലാം കൊണ്ടും വ്യത്യാസുണ്ട് ഇപ്പ നഞമ്മളിപ്പോ ഇത് രാത്രി ഉച്ചക്കുഒരേ ഫുഡ് കഴിക്കുമ്പോൾനമ്മ നമുക്ക് ചെലപ്പോ ചെറ്യേ മടുപ്പ് തോന്നും അതെ അപ്പം ഇങ്ങനെന മാറുമ്പളെ അതൊര് ആ ആ ദോഷോണ്ടാവും പിന്നെ രാത്രി ഇങ്ങനെ ആ രാത്രീം പകലിനേം പറ്റി പറയാണെങ്കില് അയിലൊരുപാട് ആ പിന്നെ വ്യത്യാസങ്ങള് നമ്മള് ചിന്തിച്ചാ തന്നെ അറിയാം പകരം അമ്മക്ക് പകരം നമ്മക്ക് ധൈര്യക്ക കൊടുക്കും ഇറങ്ങി പോകാന് ധൈര്യം എവിടക്കും പോവാനും കാരണം പ്രകൃതി മൊത്തംങ്ങനെ വെളിച്ചം വെച്ചിട്ട് അങ്ങനെയൊക്കെയാണല്ലോ പ്രകൃതിത്തെ കാഴ്ചകള് കാണാനും പിന്നെ ഒരു ധൈര്യത്തോടെ ഇറങ്ങാൻ കഴിയും എല്ലാ കാര്യങ്ങൾക്കും പറ്റിയ പി ന്നേ നല്ലൊരുന്തരീക്ഷവും പകര് നമ്മോളിപ്പം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങള് പഠനങ്ങളെ അതുപോലെ തന്നെ യാത്രകള് എല്ലാറ്റിനും പകല് നമുക്ക് എന്തൊരു സമയമാണ് രാത്രി എന്ന് പറഞ്ഞാലും പിന്നെ രാത്രി എന്നന്നാലും നല്ല സമയം തന്നെയാണ് പക്ഷെ നമ്മള് രാത്രിയുടെ ഭയാനകതയെ കുറിച്ചിട്ടൊന്ന് എന്ത് ചെയ്യണം ചിന്തിക്കണം കാരണം ഒരു ഉദാഹരണത്തിന് പറയണെങ്കില് രാത്രി ഒറ്റക്ക് ഇറങ്ങി പോകുമ്പോൾ അതൊരു സുരക്ഷിതത്വല്ല
ആണ്
നിങ്ങൾക്ക്ന്താ വിഷയം പറയാനുള്ളത്
ആഹ് നമ്മളെന്താ വെച്ചാ ഫസ്റ്റ് തന്നെ ഈ രാവു പകലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതില് വ വലിയ ഒരു അത്ഭുതമുണ്ട് എന്ന് പറയുന്നു കാരണം എന്താ വെച്ചാല് നമ്മളെ സൃഷ്ടാവത് രണ്ടരു രണ്ടു രണ്ടാക്കി വേണങ്കി ഇത് എന്നും എന്ന് ഒരു പകലായിട്ട് വേണമെങ്കി അവശേഷിപ്പിക്കാന്നു അല്ലെങ്കിൽ എന്നൊരു യാത്രി പക്ഷെ ഇപ്പള് ദൈവം എന്താ കാട്ടിയത് ഏഹ് ഒരു പകലും ഒരു രാത്രിയും സൃഷ്ടിച്ചു ഏഹ് ഈ പകലന്നില എന്തിനാ മനുഷ്യന്മാർക്ക് ജോലി ചെയ്യാന് അവരുടെ ജീവിതമാർഗങ്ങൾ കണ്ടെത്താന് അതിനൊക്കെ വേണ്ടിയിട്ടാണ് രാത്രി നിലെന്തിന അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഹ് അപ്പോ ഇതിലെ തന്നെ വലിയ അൽഭുതങ്ങളുണ്ട് ഏഹ് പിന്നെ അതുപോലെ തന്നെ എന്താണ് ഇപ്പൊ ഒരു മനുഷ്യന്റെ ജോലി നോക്കിയാൽ മതി അവൻ കൂടുതലും ജോലി ചെയ്യണ രാവു കടഞ്ഞക്കാണ് ഏഹ് രാത്രികളിൽ ജോലികളിൽ വളരെ പ്രയാസം വഴിയാണ് അത് ഇപ്പ രാത്രി ജോലി ആ അവസ്ഥ ണെങ്കിൽ ആൾക്ക് ശരീരത്തിൽ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാകും കാരണം നമ്മുടെ ശരീരം ആഹ് അത്രയും ഘടന സ്ട്രക്ചർഡ് നടക്കാറുള്ള നമ്മുടെ ദൈവന്നില്ലെങ്കിൽ ഓരോ മനുഷ്യനും സൃഷ്ടിചെക്കുന്ന ഓരോ ഏഹ് റേസ്പറ്റിലാണ് അതായത് എന്താ രാവിലെ അവന്റെ ജീവിതമാർഗം ത വിടുക രാത്രി എന്താ വിശ്രമിക്കുക
അപ്പൊ ഈ രാത്രി വിശ്രമിക്കാതുള്ള പണികള് അത് തീർ തീർച്ചയായിട്ടും ശരീര ത്തിന് ബുധിമു ക്കണേത് കാരണം എന്താ വെച്ചാൽ ആ ടീമില് പറഞ്ഞാല് നമ്മുടെ ശരീരത്തിന്റെ പല വളർച്ചകള് ഉണ്ടാവുന്ന ടൈമാണ് ആ ടൈമിൽ നമ്മള് വേറെ പണിക്ക് നിക്കുകയാണെങ്കിൽ ആ ശരീരത്തിന്റെ എന്താണ് ഉച്ചയക്ക് ക്ക് ശക്തിയാണ് നമ്മളെന്താണ് വിച്ഛേജിക്കുന്നത് ഇത് മുഖ്യനെ പല പ്രയാസ പ്രയാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതണ്ട് അപ്പോ നമ്മള് ടൈംല് എന്താണ് ശരീരത്തിന് വേണ്ട സാവകാശവും സമാധാനവും എന്താണ് ഇതൊക്കെയാണ് ശരീരത്തിന് നൽകേണ്ടത് അപ്പോയി മുഖേന എടുപ്പ നമ്മൾ നോക്കിയൽ മതി നമ്മൾ ഈ കാല എന്താണ് പണ്ടത്തെ ത്ത് ത്ത് ത്ത് പണ്ടത്തെകാലത്തെക്കാട്ടിലും പെട്ടെന്നില്ല മരണങ്ങളൾ കൂടുതലാണ് കാരണം എന്താ വച്ചാല് പല ആളുകളും വയ്യാതെ എന്താണ് പെട്ടെന്ന് അസുഖ ബാധിതായിട്ട് പെട്ടെന്ന് കൊളസ്ട്രോള് ഷുഗർ മറ്റുഏ അസുഖങ്ങൾക്കൊക്കെ അടിമപ്പെടുകാണ് കാരണം എന്ത വെച്ചാല്. അവർക്ക് രാത്രിയല്ല ഉറക്കം കുറഞ്ഞത് കുറഞ്ഞത് കൂടിയാണ് അ. അ കാരട്ടാണ് കാരണംന്താച്ചാല് അവര് ശരീരത്തി- ടുക്കില്ല ശരീരത്തിനരു സമാധാനമോ ശരീരത്തിനരു പ്രത്യേക ഒരു - ആ. ഒരു സമയമോ കൊടുക്കണില്ല കൊടുക്കാതെ നിരവധി എന്താണ് ടൈമില് വെറുതെ നട രാത്രി ഒരു ഒരു പരിപാടി ഇല്ലാതെ രാത്രി ഒഴുകിറങ്ങ ഒ നമ്മളെ യുവാക്കളെ കാര്യം നോക്കിയാൽ മതി എപ്പോഴ യുവാക്കൾ ഉറങ്ങ ച രണ്ട മണി മൂന്ന് മണി നീക്ക പന്ത്ര പണി അപ്പൊ ഇത് ഒഓലിക്കന്നാത് വർക്ക് ചെയ്യുള്ള ടീം കിട്ടണില്ല ജോലിയില്ല ഇതൊക്കെ ഇതിന് കാരണംച്ചാൽ രാത്രി നൈറ്റ് ലൈഫ് നല്ല- ഈ മടപ്പത്തെ യുവാക്ക അൊന്നൊക്കെ മാറിനിന്നാൽ തന്നെ നമ്മ കൊറ ദ്യ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാവും എന്നാണ് എന്റെ ര ഭിപ്രായം അപ്പൊ ഇതിനെ കുുറിച്ച് നിങ്ങള അഭിപ്രായം എന്താണ്?
നമ്മൾ പറഞ്ഞത് പോയിന്റുകളാണ് പറഞ്ഞത് കാരണം പങ്കല് പിന്നെ ജോലി ചെയ്യാനും രാത്രി വിശ്രമിക്കാനുംള്ളതാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നേരെ തിരിച്ചാക്കി പകല് രാ- ത്രി എന്തു ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടന്നിട്ടും പിന്നെ കളി കണ്ടിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു ഒരു പകല് പോലെയാണ് ആളുകൾ രാത്രി പുറത്തേക്കു ഇറങ്ങണത് മക്കും പ്രത്യകിച്ചിട്ട് പണ്ടത്തെ കാലത്തൊക്കെ ഏകദശ- പത്തും പണ്ട ഉള്ളിലായിട്ട് ഒമ്പതര പത്തും പ ഉള്ളിലായിട്ട് എന്ത് ചെയ്യും അത് നമ്മളൊക്കെ വീട്ടിലെത്തിയിരുന്നു ഇന്ന് പത്ത് മണിക്ക് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങണന്നെ അങ്ങനെ എന്ത് ചെയ്യുന്ന ഈ രാത്രി ഇത്ര ടൈം ഉറങ്ങണം എന്നുണ്ടല്ലോ ഒത്തിരി ഉറക്കം കിട്ടണം എന്നുണ്ടല്ലോ അയിനോരു കണക്കുണ്ടല്ലോ
ആ ഒരു ശരാശരി ആരോഗ്യ ഒരു ശരാശരി ആരോഗ്യുള്ള മനുഷ്യൻ ഒരു ദിവസം ആറ് മണിക്കൂറൽ ഉറങ്ങണം ചെറിയ കുട്ടികളാണെങ്കിൽ എട്ട് മണിക്കൂർ അതിന് കുറച്ചുകൂടി താനാകി പ ത്ത് മണിക്കൂർ അങ്ങനെയാണ് നമ്മള മനുഷ്യഘടനകൽ
തെ അപ്പോ ഉം അപ്പോ പിന്നെ എന്താ ഈ രാത്രി ആ ഉറങ്ങേണ്ട ടൈമില് നമ്മള് ഉറങ്ങാതെ അതിൻ്റെ പകരം പകരി ഇനി നേരം പുലർച്ച മുതൽ വൈകുന്നേരം വരെ ഉറങ്ങിയപ്പോഴും ആ രാത്രി ഉറക്കൊഴിച്ചതിൻ്റെ ക്ഷീണം വിട്ടു പോവില്ല മാത്രല്ല രാത്രി ഉറങ്ങിയാലുള്ള ആരോഗ്യ ഗുണങ്ങള നമുക്ക് കിട്ടില്ല പകരം ആരോഗ്യ- ത്തിന് ഒരുപാട് നഷ്ടങ്ങളാണ് അവിടെ സംഭവിക്കുന്നത് അതേപോലെ തന്നെ രാത്രിയാണെങ്കിൽ ഒരുപാട് അക്രമങ്ങ ഉണ്ടായിന്നത് ഇപ്പോൾ മനുഷ്യരെ ആക്രമിക്കാണെങ്കിലും അപ്പോൾ എവിടെയെങ്കിലെയൊക്കെ ഒളിച്ചിരുന്നിട്ടോ മറവിലിരുന്ന് കട്ടോ അങ്ങനെ എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴ്യാത്തതും ഒരുപാട് പിന്നെ അത്തരം ഒരുപാട് പ്രശ്നങ്ങളുണ്ടാണതും കൂടുതൽ രാത്രിയാണ് അതുപോലെ തന്നെ ഇപ്പം മൃഗങ്ങളുടെ ശല്യങ്ങളാണെങ്കിലും കൂടുതൽ ചില ഭാഗങ്ങളൊക്കെ കട്ടാനറങ്ങീറ്റും അല്ലെങ്കിൽ പണ്ണി ഇറങ്ങീട്ടും അങ്ങനെ പലേ അപകടങ്ങള ഉണ്ടാവുന്നു അപ്പൊ എന്തുകൊണ്ടും ഞങ്ങത്ര സുരക്ഷിതത്വം വീട്ന്നെയാണ് പങ്കിട ആകുമ്പോ നമ്മുക്ക് കുറെക്കെ എന്ത് ചെയ്യ എന്തുകൊണ്ടും നമ്മക്ക് സുരക്ഷിതത്വമുള്ള രാത്രി അത് വീടിന്റെ അകം തന്നെയാണ് സുരക്ഷിതത്തിലുള്ളത്
ആഹ്
പറയാന്ള്ളത് അതായത് രാത്രീം പകലും രാത്രിയും പകലും തമ്മിലുള്ളതെ സുരക്ഷിതത്വം കൂടുതൽ ഏഹ് പകലാണല്ലോ പൊറത്ത്ക്ക് ഇറങ്ങാന
മ് മ്
അതേപോലെ തന്നെ നമ്മള് ഈ രാത്രി അതിൻ്റെ ഒറക്കൊക്കെ നഷ്ടപ്പെടാന്ള്ള പ്രധാനപ്പെട്ട കാരണം മൊബൈലിൻ്റെ ഉപയോഗം കൂടിയാണ് അത് അതവിടെ വലിയൊരു സമയം നഷ്ടപ്പെടുത്തുന്നു നമ്മളെ അതേപോെലെ ഉദാഹരണത്തിന് പ നാണെങ്കിലും ഉറക്കമാണെങ്കിലും ആ ഉറക്കത്തെയും അതേപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ ബാധിക്കണതും കണ്ണിന്റെ കാഴ്ചക്കുറവും ഇങ്ങനെ ശാരീരികമായിട്ടും ഒരുപാട് പ്രശ്നങ്ങളും
ആ അതന്നെ ഇപ്പൊ നമ്മള് അതിന് പറയുലെ നമ്മളിപ്പത്തെ തലമുറടെ കാര്യങ്ങൾ പറയാണെങ്കി നൈറ്റ് ലൈഫ് അതായത് രാ ഒത്തിരി ജീവിപ്പിക്കുക എന്ന വെറു യുവാക്കളിൽ മാത്രല്ല യുവതികളിലും വളരെ വ്യാപകമായിട്ട് കാണ ഈ ടൈമിലെന്നെ ഒന്ന് പുറത്തിറങ്ങി നോക്കിയണ്ടാവും ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കും എല്ലാ അ സിറ്റികൾ ടൗണുകളിലും ഇവരായിരിക്കും പർച്ചേസിങ്ങ് കാര്യങ്ങളൊക്കെ രാത്രിയൊ മാറ്റീട്ട് ന്ക്കണ്ടാക അപ്പൊ ഇതാണ് എന്താണ് ഈ കുട്ടികളിലും മറ്റു ഏഹ് ചെ മക്കളിലൊക്കെ അവരെ സ്വാധീനിപ്പിക്കണത് അവരുടെ സ്വന്തം രക്ഷിതാക്കളുടെ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നമ്മൾ നോക്കിയാൽ മതി ഏതൊരു പെരുന്നാൾ വന്നാലും അന്ന് എന്താണ് ഡ്രസ്സ് എട്ക്കാൻ പോകലും വസ്ത്രം എട്ക്കാൻ പോണതൊക്കെ രാത് ഏഹ് രാവിലെ പോണത് ഇപ്പോ വളരെ രേ വിരളാണ് കാരണം അപ്പ ആ ടീമിലയ്ക്കാരം ടെക്സ്റ്റൈൽസളൊക്കെ അടക്ക എപ്പളാ നാല് മണി അഞ്ചു മണി രാത്രി കാരണെയ്ച്ച അപ്പളാണവരെ ഷോപ്പിംഗ് ടൈമ് കാര്യങ്ങള് ഒരു വസ്ത്രം വര്ണതും കാര്യങ്ങളൊക്കെ നടക്കണെ അപ്പൊ ഇന്നത്തെ കാലത്ത് രാത്രി ജീവിപ്പിക്ക എന്നത് വളരെ പ്രയാസകരമായിട്ട് മാറീ ഏ പിന്നെ അതുപോലെ തന്നെ നോക്കിയാ മതി ഈ മോഷണങ്ങൾ പണ്ട് നല്ല കൂടുതലും കാരണ ആൾ ക്കാര് പറഞ്ഞ രാത്രി നല്ല ഒറങ്ങീന്നു ഇന്ന് പറഞ്ഞാ പട്ടാ പകലിലാണ് മോഷണം നടത്തണെ കാരണം ന്താ ആൾക്കാരില്ല ആൾക്കാര്ണ്ടെങ്കി തന്നെ ഒറങ്ങ അങ്ങനെയൊക്കെ ഇന്നിപ്പോ രാത്രി മോഷണങ്ങൾ വര വളരെ വിരളാണ് ശ്രദ്ധിച്ചിണ്ടാവും കാരണം രാ പറഞ്ഞ ആൾക്കാര് എപ്പോഴും ഒറങ്ങാതെ അല്ലെങ്കിൽ ഇത്തിരി വൈകിട്ടൊക്കെണ് ഒറങ്ങ ഏഹ് ഏത് ഒറങ്ങാത്തൊനും ഒറങ്ങണ്ട ടൈമാണ് രണ്ട് മണി മൂന്ന് മണി പക്ഷെ ആ ടൈമിലും യുവാക്കള് എണീച്ചു ന്ക്ക്ണ്ടെങ്കിൽ വളരെ ഒരു ഒരു നിശ്ചിതാവസ്ഥ ഒന്നും നമ്മളെ നാട്കളില് നിലനിക്ക്ണ്ട് പ്രത്യേകിച്ച് പറയണ്ട പ്പീ കളീടെ ടൈം ആയോണ്ട് എത്ര യുവാക്കളാണ് ഒറക്കം കളയണത് ഞാൻ ഉൽപ്പടെ എത്ര ആൾക്കാരാണ് കളി കണ്ടിട്ട്ങ്ങനെ കെടക്ക്ണെ നോക്കിയാ മതി ഇതൊക്കെ ശരീരത്തിനും കണ്ണിനും വളരെ പ്രയാസകരമായ താണ് പ്പമ്മ നോക്കിയമതി ഇപ്പത്തന്നെ നാപ്പത് വയസ്സാകുമ്പോ തന്നെ കുറെ ആൾക്കാർ കണ്ണട കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാണ് അപ്പൊ ഇത ന്നച്ചാൽ ഇതൊക്കെ ഇതിന്റൊരു ഏഹ് സൈഡ് എഫക്റ്റ് ആയിട്ട് വര്ണ കാര്യങ്ങളാണ് ഏഹ് കാരണന്നയ്ച്ചാൽ ഇവര് കുറച്ചൂടെ വെൽതായിട്ട് മതി ഏഹ് ഒര് അറുപതോ എഴുപതൊ വയ യ്ച്ചാൽ കണ്ണിന് തിമരം അങ്ങനൊക്കെ വെര്ന്നത് അങ്ങനെ വരിയാണെങ്കി പക്ഷെ ഇത് ചെറിയൊരു നാപ്പതാമത്തെ വയസ്സിൽ തന്നെ ഇങ്ങൻതോരോ അസുഖങ്ങൾ വരി അപ്പോ ഇതിനെതിരെ ചേർത്ത് നിൽക്കെന്നെ വേണന്നില്ലാണ് മ്മക്ക് പറയാ ഇതിനെതിരെ കുട്ടികൾകൊക്കെ കൗൺസിലിങ് കൊടുക്ക എങ്ങനെയാണ് ഒറങ്ങേണ്ടത് എപ്പളാണ് ഒറങ്ങേണ്ടെന്നൊക്കെ ഓൽക് പഠിപ്പിച്ചു കൊടുക്ക എന്താ നിങ്ങളെ അഭിപ്രായതിൽ
അതന്നെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞുന്നത് ഉറങ്ങണ കാര്യൽ പ്രധാനപ്പെട്ടതാണ് ഇപ്പം ഈ കളിയൊക്കെ നടക്കുമ്പോൾ ഈ കളി ലൈവായി നടക്കുക എന്ന പലരും വിചാരിക്കും പക്ഷെ അവിടുത്തെ സമയം ഇവിടുത്തെ സമയം വ്യത്യാസംണ്ടാവും അവര്പ്പ ഈ ടൈമില് എല്ലാം എല്ലവിടെ കളി നടക്കണുന്നത് അപ്പ ചിലര് ധരിക്കണത് ഇപ്പ അത് ലൈട്ടാണ്ന്നതാണ് പക്ഷെ ഞമ്മളീ രണ്ടു മൂന്ന് മണിക്കും വരുന്ന കളിയിലൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം. നമ്മള ആരോഗ്യം നമ്മൾ നോക്കണം അത് ഉറക്ക ഒഴിച്ചാൽ അതിൻ്റെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് പിന്നെ ബുദ്ധിമുട്ടുക അതിനുണ്ട് അത് ആരോഗ്യപരമായിട്ട് നമ്മുടെ
ഉം ആ പിന്നെ പിന്നെ അവിട ഒര് പരിപാടി ഉണ്ട് എ ഇവിടെ ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ട് അപ്പൊ വിളിക്കണ്ട്
ഓ ഓക്കേ ഓക്കേ ഓക്കേ ശരി ഓക്കെ ഓക്കെ ശരി ഓക്കെ